ഹലോ
ഹലോ ആ പറഞ്ഞോ
ആഹ് കേക്കുന്നുണ്ടോം കുക്കിംഗ് ഒക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളാണോ
അതെ അതെ എനിക്ക് ഏറ്റൊ ഇഷ്ട്ടൊള്ള താ കുക്കിങ്.
കുക്ക്യിങ്ങ് ഹോബിയാണല്ലേ
ഹോബ്യാ എന്തെങ്കിലും വെറൈറ്റീസ് യൂടൂബ്ൽ നോക്കി അയ്നതൊക്കെണ്ടാക്കും
ആഹ് കുക്കിങ്ങ് എന്ന് പറയുമ്പോ നമുക്ക് എല്ലാരുടെയും ജീവിതത്തില്- പ്രധാനമായിട്ടും വേണ്ടുന്ന ഒരു കാര്യവാ ഇപ്പം നമ്മെള് ഏതൊരു നാട്ടി പോയാലും നമ്മെള് കുക്കിങ്ങറിഞ്ഞിരിക്ക്യെണ്ടെത് ഭയ്ങ്കര ഇമ്പോ ട്ടണ്ടായിട്ടുള്ളൊരു കാര്യവാ നമ്മടെ ആരോഗ്യത്തിനും എല്ലേ അത് ഭയ്ങ്കര ആഹ് ഭയ്ങ്കര നല്ല കാര്യ കാര്യം ഒരു.
പ്പ നമ്മളൊണ്ടാക്കി കഴിക്കാണെങ്കില് റ്റോം നന്ന് നമ്മള് പൊറത്തുന്ന് ത്രത്തോളം കഴിക്കാൻ പറ്റും അത്രതോളം നന്മളാ ആരോഗ്യം പൊക്കോണ്ടിരിക്ക
ആഹ് നമ്മള് ആ പൊറം രാജ്യത്ത് പൊറം നാട്ടിലോ പൊറം രാജ്യങ്ങൾലൊക്കെ തന്നെ ഇപ്പ നമ്മള് ഒന്നെങ്കി പഠിക്കാനോ അല്ലെ ജോലി ചെയ്യാനോ ക്കെ പോവ്മ്പഴ്ത്തേക്കും അവിട്ത്തെ ഫുഡും കാര്യങ്ങളൊന്നും ഇപ്പൊ നമുക്ക് പിടിക്കണോന്നില്ല. കൂടുതലും കേസ്കള് നമ്മള് കേട്ടിണ്ടുണ്ടോ അയ്യോ വയറ് ഫുഡ് പിടിക്കാതെ ഇൻഫെക്ഷൻ ആയി ആഹ് ഇങ്ങനെ ആശുപത്രിയിയിലായി ന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പൊ അതൊക്കെ നമക്ക് ഒഴിവാക്കാൻ പറ്റും നമ്മളിപ്പോ സ്വന്തായിട്ട് നമക്ക് വെച്ചൊണ്ടാക്കി നമക്ക് കഴി- കെന്നത് എങ്കി അതായിരിക്കും ബെറ്റ്റ് വാങ്ങിച്ച് നമ്മള് പൈസയും പോവത്തില്ല നമ്മടെ വയറും കേടാവത്തില്ല അമ്മക്ക് നന്നായിട്ട് നല്ല രുചിയോടെ ഫുഡ് കഴിക്കാൻ പറ്റും അല്ലെ
അതന്നെയാ ഞാനിലെ എനിക്കാവിടെ പോയാലൊണ്ടാക്കി കഴിക്കലായ്യെന്നത് ഞാൻ ഹോസ്റ്റലാര്ന്ന സമയത്തെന്നെകൊണ്ട് പറ്റ്ന്ന ഫുഡ്കളണ്ടാക്കിയിട്ടാ കഴിച്ചോണ്ടിര്ന്നെ
ആഹ് അതെ ഇപ്പമ്മളൊരു വീട് നമ്മള് ഹോസ്റ്റലോ അല്ലെങ്കിൽ ഒരു വീട് പി ജി പോലൊള്ള കാര്യങ്ങളൊക്കെ പെയിൻ ഗസ്റ്റ് ആയിട്ട് നിക്കുമ്പോഴാലും സ്വന്തായ്ട്ടൊണ്ടാക്കി കഴിക്കാൻ പറ്റിയാ അത്രേം നല്ലതാ ഇപ്പം ഒരഞ്ചാർ പേരൊണ്ടെങ്കി ഷയറിട്ട് പൈസയിട്ട് കൊറച്ച് സാനങ്ങളൊക്കെ വാങ്ങിച്ച് ഫുഡോക്കെ ഒണ്ടാക്കി കഴിക്കാൻ നല്ല കാര്യം തന്നെ
ഉം എനിക്കും കുഞ്ഞെനിക്കും കൂടുതലും ഒണ്ടാക്കി കഴിക്കാനാ ഇഷ്ടം പെട്ടന്നൊണ്ടാക്കിയ തിന്ന അത് ഞാന് സിമ്പ്ളാന്ന നോക്കിയേന്ന് വെച്ച് സിമ്പിളായിട്ട്ണ്ടാക്കിയാ ചെയ്യും എന്നാ ഒത്തിരി ടൈ മെടുത്തങ്ങ്ണ്ടാക്കത്തുല്ലാ പക്ഷെ പെ- ട്ടെന്നല്ലാ കയ്യണം അതന്നെ
ആ പിന്നെ ഈ കു കുഞ്ഞുങ്ങക്കൊക്കെ ഭയങ്കര ഇഷ്ട്ടാ ഓരോ വെറൈറ്റി കാര്യങ്ങളൊക്കെ ഒണ്ടാക്കി കയ കൊടുക്കുന്നത് അമ്മമാരക്കെ പ്പെ ഈ കുട്ടികളൊക്കെ വീട്ടില് സ്കൂളില് പോന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞിട്ട് അവര്ടത്ത് പറഞൊടുക്കുമാ അമ്മ ഇന്നൊരു സ്പെഷ്യൽ ഒണ്ടാക്കി വെക്കാം ഇത് പറഞ്ഞിട്ടായ്രിക്കും അവരെ വിടുന്നത് അപ്പൊ അവര് തിരിച് അതും പ്രതീക്ഷിച്ചിട്ടായ്രിക്കും വരുന്നത്. അപ്പൊ അമ്മ എന്തേലും ഇന്ന് സ്പെഷ്യലൊണ്ടാക്കി വെച്ചിട്ടൊണ്ടായ്രിക്കും ചായയുടെ കൂടെ കഴിക്കാന്നൊക്കെ പറഞ്ഞിട്ടവര് ഹാപ്പി ആയിട്ട് വര്ന്നതും കഴിക്കുന്നതും അതുപോലെ- ന്ന രാവിലെ ആയാലും അവര് സ്കൂളിൽ പോവാ നേരത്തും അവർക്കോരോരോ വെറൈറ്റീ സാന- നൊണ്ടാക്കി കൊടുക്കുമ്പോ അവര് അവരും ഹാപ്- പ്പിയാവും നമ്മളും ഹാപ്പിയാവും അതില് കൂടുതലും ഈ പ്രോട്ടീൻ കാര്യങ്ങള് ഉൾപ്പെടുത്തിക്കൊണ്ട് ഓരോ അമ്മമാരും ഓരോ വെറൈറ്റികളൊക്കെ ഒണ്ടാക്കി കൊടുക്കും കുഞ്ഞിങ്ങക്ക്
ആണ് ഞാനൊണ്ടാക്കി കൊടുക്കാ- ഞാൻ എനിക്കാണെങ്കി എ ഞാനേ യൂട്യൂബിൽ ഇങ്ങനെ സെർച്ചെയ്യും ഒരെന്തെങ്കിലും ഐറ്റം കണ്ടഴിഞ്ഞാ അതേ പോലെ ഉണ്ടാക്ക
ഉം ഇങ്ങനെ ആ ഇങ്ങനെ ഒണ്ടാക്കിയ ആളുകളെ കൊണ്ട് കഴിപ്പിക്ക്യാന്ന് അത് ഭൈങ്കര ഇഷ്ട്ടൊള്ള ആളാണോ എന്ന് വെച്ചാ
ആ എനിക്കാണെങ്കി കഴിക്ക്ന്നേക്കാ നല്ലത് ഞാൻ ഫുഡോണ്ടാക്കിയിട്ട് അവർക്ക് കൊടുത്
ഒണ്ടാക്കി കൊടുത്ത് ആഹ് സന്തോഷം അതെ അതെ ഫുഡ് നമ്മള് ഭൈങ്കര ഒരാ- ഒരു നേരത്തെ ഫുഡ് കൊടുക്കാന്ന് പറഞ്ഞാ അത് ഭൈങ്കര വല്ല്യ പുണ്യോള്ളൊരു കാര്യവാ അല്ലെ ഇപ്പൊ തനാലും വഴിയിലൊക്ക്യാലും ഒരുപാട് പേരിങ്ങനെ ഫുഡോന്നും കഴിക്കാതേക്ക ഇങ്ങനെ നടക്കുന്ന ആൾക്കാര്- ട്ട്ണ്ട് പ്പൊരു സമയത്ത് നമ്മടെ ആഹാരം കൊടുക്കുന്നത് നല്ല കാര്യവാ. പിന്നെ ഓരോ അമ്മമാരൊക്ക വീട്ടീര്ന്ന് കുക്കെയ്ത് ഓരോ ഫുഡ് ഒണ്ടാക്കി ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അതിപ്പം അച്ചാറ് കാര്യങ്ങളായാലും.
അത് അത് മാത്രം ലഞ്ച് ബോക്സുൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്.
എന്തോ.
ലഞ്ച് ബോക്സ് ഇണ്ടാക്കി കൊടുക്കുന്നുണ്ട് ചെല വീട്ടില് കാരണം ഈ കോളേജില്. ഓഫീസിലൊക്കെ പോവ്മ്പഴേത്തേക്കും ഇവട്ന്ന് ഫുഡ്ണ്ടാക്കാൻ പറ്റാത്തവർക്കെ ലഞ്ച് ബോക്സ് ആയിട്ട് കൊടുക്കുന്ന്ണ്ട്.
ആഹ് വീട്ടിലൂണ് ചെയ്യുന്നവരുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ ഹോസ് സ്റ്റൽലൊക്കെ നിക്ക്ന്ന പുള്ളേർക്കൊക്കെ അല്ലെ പെയിൻകസ്റ്റായിട്ട് നിക്കുന്നവർക്കൊക്കെ ഫുഡ് എത്തിച്ച് കൊടുക്കുന്ന. ഏഹ് ആൾക്കാരൊക്കെ ഉണ്ട്.
ഉം.
അപ്പൊ കുക്കിങ്ങെപ്പഴും എവിടെയും പിടിച്ച് നിക്കാൻ പറ്റും പ്പമ്മക്കിപ്പൊരു വര്മാനം ഉണ്ടാക്കാൻ അതിൽ നിന്നുണ്ടാക്കാൻ പ റ്റും നമ്മുടെ ആരോഗ്യം നന്നായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും അല്ലെ. ആളുകള് ഫ് ഹ അ ഫ എന്തുവാ ഫുഡ് കൊടുത്ത് സന്തോഷിപ്പിക്കാൻ പറ്റ് റ്റും എല്ലാം പറ്റും.
ഇൻക്കങ് ഇഷ്ട്ടാണ്. ഫുഡ് എന്ന് വെച്ച് പ്പോ തെ ഞാ ഞാനിപ്പോ ഇങ്ങനെ അലോയ്ക്ക വഴിയിൽ ശെരിക്ക് തൊർക്ക് എന്തെക്കെ ഫുഡ്ണ്ടാ ക്കിലെ നമ്മളെന്താലും ഇണ്ടാക്കാ ഞാൻ പോവുന്നവൈക്ക് ഒന്ന് രണ്ട് പേരൊക്കെണ്ട് അപ്പഴേത്തേക്കും ഞാന്. ങ്ങനെ ആലോയ്ക്കാർണ്ട് ഞാ ഒരൂസ വർക്ക് ണ്ടാക്കി കൊട് ട്ട്ണ്ട് അപ്പൊ അവര്ടെ സന്തോഷം കണ്ടമ്പോത്തന്നെ ന്താണ്. പോകുന്നവഴിക്കാ കൊടുത്തപ്പഴേത്തേക്ക് അത് ബൈങ്കരതാണ് കാരണം ഫുഡ് കൊടുത്തപ്പൊ അവര്ടെ ഒര് സന്തോഷം.
അതെ അതെ ഞാനും ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോ വീട്ട്ന്ന് തന്നു വിട്ന്ന ഇപ്പൊ പഠിക്കാൻ പോകുമ്പോ തന്നു വിടുന്നായാലും. ഹ് കൊടുക്കും ഇപ്പൊ നമ്മൾ അഥവാ പെട്ടെന്ന വീ തിരിച്ച് ഉച്ചക്ക് സമയത്തൊക്കെ തിരിച്ച് വരുവാണങ്കി ആഹ് അമ്മളെന്തായ്ലും വീട്ടി പോവല്ലേ അപ്പൊ ആ രീതിയില് അവർ ക്കും കൊടുക്കാൻ രീതിയിൽ കൊടുത്തിട്ടൊക്കെണ്ട് ഹ് നല്ല കാര്യ പിന്നെ ചെല ഈ ആൾക്കാരൊക്കെ ണ്ടല്ലോ ഈ വഴിയിൽ നിക്കുന്നവർ. ക്ക് ചെലർക്കൊക്കെ അവർക്ക് അമ്മള് ഫുഡ് കൊടുത്താലും ചെൽപ്പോ അവര് വേണ്ടാന്ന് പറയും കാശ് മതിന്ന് പറയും. കാശിനോടുള്ള ആർ ത്തി കൊണ്ട് അവര് പറിയും കാശ് മതി ഫുഡ് വേണ്ട എന്ന് പറിയും ചെലറങ്ങനെയല്ല ചെലർക്കൊക്കെ. ഇങ്ങനെ ഫുഡിന്റെ ആ പ്രാധാന്യം അറിയാവുന്നൊര് ഉം വെഷ പ്പ്ന്റ അത് അറിയാവുന്നവര് ആ ഫുഡ് വാങ്ങിച്ച് കൈച്ച് അവര് നമ
ഇപ്പ എല്ലാ തരം ഗർമന്റും പറഞ്ഞിട്ട്ണ്ടാർന്നു ഫുഡും വെള്ളവും മാത്രേ കൊടുക്കാനും പാടുള്ളൂന്ന്.
ആന്ന്ല്ലേ.
ആഹ് പൈസ കൊട്ത്ത് പ്രോത്സാഹിപ്പിക്കര്തന്ന്. കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫുഡും വെള്ളവും മാത്രേ കൊടുക്കാവുള്ളൂന്ന്.
അതെ അത് തന്നെ നല്ല കാര്യം അല്ലെങ്കി അവർക്ക് എന്താണോ വേണ്ടതന്ന് വെച്ചാ നമുക്ക് കടകളിലൊക്കെ കൊണ്ടുപോയി. അല്ലെങ്കി അങ്ങനെ ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാമിലൊക്കെ. ഈ ഇൻഫ്ലുവൻസറൊക്കെ ചെയ്യുന്ന അമ്മൾ കണ്ടിട്ടുണ്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ ആളുകൾക്ക്. കൂടുതലും ഫുഡ് വേടിച്ച് കൊടുക്കുന്നതാ കാണുന്നത് പിന്നെ ഈ വി വേണ്ടുന്ന കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കലും ചെയ്യുന്നതുണ്ട്.
ഹ്മ് ഇതൊക്കെ എന്തരു ഫുഡാ ഓ ഉണ്ടാക്കാനാണ് കൂടുതലിഷ്ട്ടം നോൺ വെജാണോ നോണാണോ?
എനിക്കോ?
ആഹ്.
ആഹ് ഹലോ നിക്കി ഞാ ഒന്ന് വെയിറ്റയ്യ്.
ലോ.
ആഹ് ഹലോ.
ആഹ് എടക്ക് പോയി തോന്ന്ന്നു.
അമ്മെ ഈ പീന